ആഹ് ആഹ് കേക്കണ്ട് കേക്കണ്ട് പിന്നെ
പിന്നെ എന്താ ഇങ്ങപ്പൊ വീട്ടക്ക് കുറേ ആയിട്ടുണ്ടാവില്ലേ പോയിട്ട് പെടുന്ന അങ്ങനെ പരിപാടി തോക്കെണ്ടായി അപ്പോ പോയതേക്കാറല്ലേ
ആഹ് അങ്ങനെ വീട്ടി പോക്ക് കൊറവാണ്. പിന്നെ ഇത്തണ്ട് ഇവിടെന്ന് ഒരു മണിക്കൂർ പോണം. പ്പ
ഓലെ വീട്ട് ഓല അവിടെ വെച്ചിട്ട കൂടല് എല്ലാരും
ആഹ് ഇത്താടെ വീട്ടിലാണ് കൂടല്
ആഹ് ഈ നാത്തൂനോ ജേഷ് താങ്ങൾന്റെ വൈഫൊക്കെ ഓലൊക്കെ എവിടെ
അവരെക്കെ വീട്ട്ല്ണ്ട്. അവിടേം പോവാറുണ്ട്.
ആഹ്
ആഹ് അവിടെ എട്ക്ക് പോവും. പക്ഷെ കൂടുതല് ഇത്താടെ വീട്ടിലാണ്
ഇത്താന്റെ വീട്ടില്. ഓല് ഇങ്ങട്ട് വരിയായിരിക്കൂര അപ്പം
ആഹ് ഇവ്ടെ വെരല് കൊറവാണ്. ന്ന്ച്ചാല് ഇവടെ ഉമ്മ ക്കെ ണ്ടല്ലോ.
ആഹ്
ആഹ് അവട പിന്നെ ഇത്ത വേറെ താമസിക്ക്‌ണാര്ണ പിന്നെ അങ്ങട് പോം.
അങ്ങട്ട് പോകും ആ ഇവരെ ഇവടെ ആ ഇവടെ ബലൊക്കെ ഏട്ടന്റെ ഏട്ടനും വൈഫും
ആഹ് ഇവ്ട്ക്ക് വരാറ്ണ്ട് ആ വരാറ്ണ്ട് വരാറ്ണ്ട്. ആഹ്.
ഇവര് പെങ്ങമാരൊക്കെ കൊറെ വുല്ലേ വന്നിട്ട് ന്നാത്തു ഇങ്ങളെ?
ഇല്ല ഇല്ല അവര് വന്നിട്ട് ഇപ്പ ആ കഴിഞ്ഞ മാസം വന്ന്. കഴിഞ്ഞ മാസം ആഹ് അതന്നെ. പിന്നെ വരുന്നതേ മോള് വന്നേക്ക്ണ്. ഞാനൊന്ന് വാതിലൊർന്ന ത്ത് വരാട്ടാ.
ആഹ് ആഹ് ഓൽ
ഹലോ
ഓൽക്കും ഇതേമായ്ര്ക്ക് മക്കളും മരക്കളും തൊക്കെണ്ടായപ്പളേ ഓൽക്കും വെരാനും ബുദ്ധിമുട്ടായ്ക്കാരല്ലേ എപ്പളും.
ആഹ് അതെന്നെ അതെന്നെ.
ആഹ് മറ്റേത് ചെറുപ്പക്കാരാമ്പോ പിന്നെ എടക്ക് ഞമ്മള് വീട്ട്ക്കോവാർഞ്ഞ്‌ങ്ങാണ്ട് അങ്ങനെ ഓടി വരോല്ലോ. ആഹ് ഇത്പ്പൊ ഓൽക്കും തന്നെ പെമ്മക്കളൊക്കെ കെട്ടി ച്ച്ക്ക്‌ണോലെ?
ആഹ് എല്ലാരേം കെട്ടിച്ചേക്കണ്. ആ അവരെ എട്ക്കാ വരും. എട്ക്ക് വെരും.
ആഹ് ഓൽക്കും തന്നെ മക്കള് മരക്കള് വെരാന് അങ്ങനൊക്കെണ്ടാവോല്ലോ.
ആഹ് ണ്ടാവല്ലോ പിന്നെ ഇവിടെ ഉമ്മണ്ടല്ലോ ഉമ്മാനെ കാണാ വെര്ണ്ടേ?
ആഹ് മ്മാനെ കാണാ വെര്ല് നിർബന്ധാണല്ലോ. അതാണ് ഓല് ഓല് മ്മ ങ്ങട്ട്
ആഹ് ആഹ് പോവാറ്ണ്ട് പോവാറ്ണ്ട്.
ആഹ് ആഹ് ഒരു മാസൊക്കെ നിക്കും ഓരോരുത്തരെ വീട്ടിലെക്കെ.
ആഹ്
ആഹ്
ചെല ആൾക്കാര്ക്ക് മ്മളെ സ്വന്തം ഓലെ വീടന്നെ മതി ഓല് എങ്ങട്ടും പോവൂല.
പോകൂല പക്ഷെ ഇവിടമ്മാക്ക് ഇഷ്ടണ് പോകാനൊക്കെ.
പോണം ഏഹ് ന്നാ പിന്നെ ഓലെ ഓൽക്കും തെന്നെ അങ്ങനമ്പോഓൽക്കു സുഖണ് ന്നാ അങ്ങനെയാമ്പം ഓൽക്കും സുഖാണ്. ന്നാ ഓൽക്കും ഇവടെ വന്ന് ഇങ്ങനെ ഓൽക്ക് ഓലെ പണിട്ക്ക മ്മാനി ഒന്ന് കാണാ.
ആഹ് അതെന്നെ അതെന്നെ.
ഇവടെ ആമ്പ പിന്നെ ഓൽക്ക് ഒന്നോ രണ്ടോ ദിവസല്ലെ പ്പ നിക്കാ പറ്റുള്ളൂ.
ആഹ് ശെരിയാണ്.
ഉം പിന്നെ ഇവിടെ ഇപ്പം അവടെ പുളി കൊടംപുളിക്കെണ്ടാവാറ്ണ്ടാ?
ഇൽ ഇവിടെ ല്ലത് അയിനെ മരല്ല ഉം.
മരുണ്ട് അപ്പ ച് അയിന്റെ പണിക്കെ ണ്ടാവും.
ആഹ ഇപ്പൊ അയിന്റെ സ സമയണോ?
ആഹ് അയ്ന്റെ സമയണ്.
ആഹ് പച്ചീരർക്കാ?
ആഹ് അത്ട്ട് ന്ന്ട്ട് പൊകെ ടും.
ആഹ് ഞമ്മളെ ഇങ്ങാ എന്തക്കാട്ടല് അത് കോല്മ്മ ങ്ങനെ കുത്യലാ?
അല്ല അത് പൊളിച്ച് ആ അയിന്റെ കുരുക്കെ കളിഞ്ഞിട്ട് ഇങ്ങനെ ബെഹ് ഇപ്പ അടപ്പ്ണ്ടാവു ലെ അട്പ്പ്ണ്ടേ മോളീല് ഇങ്ങ നെർത്തി നെർത്തി വെക്കും. ആഹ് അങ്ങൻ ത ആഹ് അപ്പൊ അത് ഒണങ്ങി കിട്ടും ആഹ്.
ആഹ് തൂ
അല്ലാ തൂക്കി വെക്കലൊന്നും ഇല്ല അങ്ങനെ ഒരു നെറ്റ് നെറ്റ് പോലെ ആക്കി വെച്ചിട്ട എന്റെ മോളയിൽ ഇങ്ങനെ എടുത്ത വെക്കും.
എഹ്
ആഹ
അന്നിട്ട് ഒരു കറുപ്പ് കളറാകുവോളം അങ്ങനെ വെക്കേണ്ടിരും ല്ലേ?
ആഹ് ആഹ് കറുപ്പ് വളറാവും പിന്നെ അത് നിങ്ങ് കൊടുക്കും ഇഷ്ടം പോലെ ഇണ്ടാവാറുണ്ട്.
ആഹ് നിങ്ങള അതുണ്ടാണോ മീൻ കറയൊക്കെ വെക്കല്?
ആഹ അതന്നെ നമക്ക്ത് ഇവിടെ ഇതാണ് നീ കൊടംപുളിയാണ് അവിടെ അങ്ങനെൊന്നുല്ലല്ലെ?
ഇവിടെ കൊടംപുളി ഇവിടെ ചെല വീട്ടിക്കുടെണ്ട് പക്ഷെ ഇവിടെൊന്നുല്ല.
ആഹ് വാളം പുളിയണ തോന്നുണ്ട് വെക്കണല്ലേ.
പുളിണ്ട് ഇവിടെൊക്കെ നിങ്ങ കൊടംപുളി ആവുമ്പോ അങ്ങനെ മ മീൻകറൊക്കെ വെക്കുമ്പോ അങ്ങനെ ഒന്നും അങ്ങനെ ഇടലോ അതോ മിക്സില് അരച്ചിങ്ങണ്ട് അതിന്റെ എന്താ കാട്ട
ഇല്ല മിക്സിലല്ല തേങ്ങ അരച്ചിട്ട് ആഹ് ഈ മീ മീങ്കലത്തിൽ അത് ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഉ അതില് ഉപ്പും ഈ കൊടംമ്പുള്ളിടെ പ്പതി ഇട്ടാ മതി.
ആഹ് ആഹ് കൊടംപുളി അങ്ങനെ അങ്ങനെ പീസാക്കിങ്ങണ്ട് അങ്ങനെ ഓരോന്നും ഇടായിരിക്കുംല്ലേ?
ആഹ് ആഹ് പീസാക്കിയിട്ട് ഇങ്ങനെ ഇടും അല്ലെങ്കിൽ തേങ്ങൽ ഇടൂല മിക്സില് അടിക്കൂല.
മിക്സിലടച്ച്ങ്ങാണ്ട് അതിന്റെ എടുക്കൂല അല്ലെ നീര് ഇതാക്കൂല അല്ലെ. അപ്പൊ പുുള്ളിയൊക്കെ എങ്ങനെത് കൂടുതല് ഇടണ്ടേ പുളി കിട്ടണെങ്കില്.
ആഹ് കൂടുതലന്നുടണ്ടാ അഹ് ഒരു മൂന്ന് രണ്ട് മൂന്ന് കഷ്ണം ഇട്ടാ മതി.
ഉം പിന്നെത് മ് പു ചാറ് റെഡി ആയി കഴിഞ്ഞ ശരിയായി കഴിഞ്ഞാ എടുത്ത് ഒഴിവാക്കോ?
അത് മ് കൊടംപുള്ളി ചാറൊക്കെ വെച്ച് കഴിഞ്ഞന് ശേഷം പുൊറത്തൊക്ക് കളയോ?
ഇല്ലല്ല മീ അത് മീൻകറി തന്നെ വെക്കും ങ്ങ മീൻകറി തന്നെ ണ്ടാവും.
ആഹ് ആഹ് പുറത്ത ഒഴിവാക്കൊന്നുംല്ലത് പുളി ആയാല്
ആഹ് ഇല്ല ഒഴിവാക്കൊന്നുംല്ല.
ആഹ് ആഹ് ചില ആൾക്കാര് പറയും അത് കഴ അങ്ങനെ ഉപയോഗിച്ചച്ച് കഴിഞ്ഞഞ് പിന്നെ കേകിങ്ങോണക്ക ഇന്ന ഉപയോഗിക്കാറി.
ആഹ് ആഹ് ഇതങ്ങനല്ല അതല്ലേ ആഹ്
കിട്ടാത്തോര്ക്കൊക്കെ അങ്ങനെ
ആഹ് നിങ്ങൊക്കെ വാളമ്പു ആഹ് നിങ്ങക്ക് വാളംപുളിയാണല്ലേ?
ആഹ് വാളംപുളീണ്.
ആഹ് ഇല്ലാലേ ആഹ് ഞങ്ങത് കൊറവാണ് യൂസ്യ്യ്ണ്.
ആഹ് ആഹ് ങ്ങള അവടെക്കെ പൊതുവേ മീൻ കറി കൊക്കെ കൊടംപുളിയാണല്ലോലേ ഉപയൊയിക്കാ.
ആഹ് അതന്നെ അതന്നെ പിന്നെ മ മാങ്ങടെ സീസണ് ആണെങ്കില് മാങ്ങാ ഉപയോയ്ക്കും.
ആഹ് ആ ആ ഇപ്പൊ മാങ്ങന്റെ ഇതൊക്കെ കഴിഞ്ഞില്ലേ മാങ്ങന്റെ
ആഹ് മാങ്ങടൊക്കെ കഴിഞ് പിന്നെ ഇതില്ലെ ആഹ് മാങ്ങണ്ട് മാങ്ങണ്ട് ആഹ് ആ ആഹ്.
എന്ത് മങ്ങേ കിളിചുണ്ടനോ അതോ
ഏത് മാങ്ങിയുന്നാണ് മൂവാണ്ട മാങ്ങിയേണ്.
ആഹ് ആഹ് മൂവാ
ആ അ അ ആ പിന്നെ വെ ചേക്കൊന്നുല്ല. ഈ പുളിയും മാങ്ങി മാത്ര അഞ്ചൊക്കേ കിട്ടല്ണ്ട്.
ആഹ്.
ആഹ് ഒരാവശ്യം ങ്ങ പൊറത്ത്ന്ന് മേടിച്ചുണ്ടന്നു മാർക്കറ്റ് ഇതീന്ന്.
ആഹ് ആം കടീന്ന്.
കടേന്ന് മേടിച്ചുണ്ടാർന്ന്.
ആഹ് അപ്പൊ അപ്പൊ അവടെ എടുത്ത് വ്ടാൾക്കൂടെന്നുല്ലാ?
ആഹ് വീ ആ ആ വീ വീട്ടീന്നും കൊണ്ടന്നു വീട്ൾന്നും കൊണ്ടന്ന്ണ്ട്ട്ടാ. രണ്ടു മൂന്നീസൊക്കെ അങ്ങനിം കിട്ടീട്ടുണ്ട്.
ട്ടറിണ്ടാകലാ ക ച് പൗത്ങ്ങാണ്ട് കഴിക്കലാ?
പച്ച ച്ചക്ക നിങ്ങ ഇതൊക്കെ ണ്ടാക്കും പുഴുക്കൊക്കെ ഇണ്ടാക്കും ചക്ക പച്ച ചക്കൊണ്ട്?
ആഹ്.
ഒൽതൊ നിങ്ങാ?
ആഹ് പച്ച പൊരിക്കും ചക്കക്കു ചക്ക ആഹ് ഞങ്ങള് ണ്ടാക്കല്ണ്ട് അത് തേങ്ങ ഒക്കെ വ
ആഹ് ആ ആ ആഹ്. ഞങ്ങത് കൊറവാണ് ഉം ഉം ഉം അത് ഇഷ്ട്ടാണ് ഞങ്ങക്ക് ആഹ് നല്ല ടേസ്റ്റ് ആഹ് ആഹ് നല്ല രസണ്ടു അത് ആഹ് ആ ആ ആ ആ
അതെ, പിന്നെ എന്താലാ നമ്മള് ണ്ടാക്കുമ്പോ എല്ലാരും കയിക്കണം അല്ലെങ്കി നമ്മുക്ക് ഇഷ്ടണ്ടാവൂലാ ഒറ്റക്ക ഒരാക്ക് മാ
അതെന്നെ അതെന്നെ അനി ഇപ്പോഴ്ത്തെ മക്കൾക്ക് ഇതൊന്നും ഇഷ്ടല്ലാ.
ഇല്ല്യേ ആർക്കുഷ് ഇപ്പത്തെ മക്കൾക്ക ഒന്നും വാണ്ടാല്ലാ ഇപ്പത്തെ മക്കക്കൊക്കേ ചിക്കം പൊര്ച്ചത് അല്ലെങ്കി പൊട്ടാറ്റൊ പൊര് ച്ചത് സോയാബി പൊര്ച്ചത് അങ്ങനെയൊക്കേണ് ഇപ്പത്തമക്കക്ക് വാണ്ടത്. അല്ലാതേ നാടം ഫുഡ്‌ ഒന്നും പ്പത്തെ മക്കക്ക് വാണ്ടാ.
ആഹ് അതന്നെ അതന്നെ അതന്നെ പിന്നെ വേറെ എന്താ?
മോള് വന്ന് ഇഞ്ഞി ഫുഡ് അയ്ക്കൂലേ ഓള്
ആഹ് ആ ഇല്ലാ കൊടുക്കേണ്ടി വരില്ലാ. അതാണ് അവര് ആഹ് എടുത്ത് കഴിച്ചോളൂ ഇപ്പ അതേ ഡ്രെസ്സൊക്കെ മാറ്റാണ്ട്.
ആഹ്.
ആഹ്
ഇവര് രാവിലെ പോയതും അല്ലേ
ആഹ് അത് തന്നെ അത് തന്നെ മഴയൊക്കെ ആവുമ്പോ ഭയങ്കര പാടാണ് പോവാനൊക്കെ
അതയല്ലേ ഈ മഴ ആകുമ്പോളാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയൂള്ളൂ നമ്മള് അല്ലെങ്കി പിന്നെ കുഴപ്പവില്ല മഴ ആവുമ്പോ നടന്ന് പോകു മ്പോ യൂണിഫോമിക്കൂടെയും ഒക്കെ ആവുവേ
അതന്നെ അതുപോലെ കൊട കൊണ്ടോണത് ഇഷ്ടവല്ല
ആഹ് ഇപ്പഴത്തെ കുട്ടികൾക്കൊന്നും വേണ്ട കൊടയേ മഴ ബാഗില് കുട ഉണ്ടെങ്കിലും കു കുട്ടികളൊക്കെ നനഞ്ഞ് പോരും ഒരാളെന്താ കാട്ടണെ അത് തന്നെ എല്ലാരും കാട്ടുക ഇല്ല ആ ഇവിടിതേ മരിക്കുന്നാള് കുട്ടികള് സ്കൂളിൽ പോവാണ്. അപ്പോ ബാഗില് കൊട ഉണ്ടല്ലോ എല്ലാരുടെയും ബാഗില് അപ്പൊ അങ്ങനെ നിന്ന് നഞ്ഞ് പോവാണ് അപ്പൊ എന്താ പോകുമ്പോ കുട നനഞ്ഞ് പോവല്ലോ ഓല് നനഞ്ഞാലും കുഴപ്പവില്ല കൊട നനയുന്നെന്ന് പറഞ്ഞാൽ
ആഹ് അതന്നെ അതന്നെ നിവർത്തൂല കുട എടു മഴ പെയ്താലൊന്നും കുട എടുത്തു നിവർ ത്തൂല അത് തന്നെ പിന്നെ ആഹ് എന്നാലും എടക്ക് കൊട കൊണ്ട് പോവൂട്ടോ അവിടെ കോളേജീന്ന് വരണ വഴിക്ക് ഭയങ്കര വെയിലാണ് അപ്പം വെയിലടിക്കാതിരിക്കാൻ വേണ്ടി എടക്ക് കൊട നിവർത്താറുണ്ട്
ഉം
ഉം അല്ലെങ്കിൽ ഒട്ടും പറ്റൂല അവിടെ നിന്ന് നടന്നു പോരാൻ വേണ്ടീട്ടെ
ആഹ് അങ്ങനെ ആകുമ്പോളാണ് ഗതികേടേ
ആഹ അത് തന്നെ അത് തന്നെ അപ്പൊ മോള് പ പറയാ മഴ കൊണ്ടാലും കുഴപ്പല്ല വെയില് കൊള്ളാ അപ്പം ഇങ്ങനെ മുഖത്ത്‌ ആകെ ഇതായി പാട് വരുവേ.
ആഹ് ഉം അതാണ് വെയിലി നമ്മള് പോരുമ്പോഴും പോകുമ്പോഴും ഒക്കെ നോ ക്കി കഴിഞ്ഞാ നമ്മളെ മുഖത്ത് വെയില് ഇങ്ങനെ
ആഹ് അത് തന്നെ അത് തന്നെ
അങ്ങനെ അത് നേ അങ്ങനെ ആകുപോ തലവേദന എളകുവേയും ചെയ്യും പെട്ടെന്ന്
ആഹ് ആഹ് അത് ശരിയാണ് അപ്പൊ മോൾക്ക് മഴ കാരണം കൊട എന്നിങ്ങനില്ല പക്ഷെ വെയിലിന്റെ ഇത് കാരണം കൊട നിവർത്തും
നിവർത്തും ആഹ്
ആഹ് പിന്ന നല്ല ഉച്ച ഉച്ച സമയത്താണല്ലോ അവിടന്ന് ഇറങ്ങണത് തന്നെ
ആഹ് ഉച്ച ആവൂ നല്ല വെയിലിന്റെ സമയാണത്
ആഹ് അതന്നെ അതന്നെ ഇപ്പൊ മഴയൊക്കെ ഒള്ള കാരണം വെയില് ഇപ്പൊ കൊള്ളണില്ല അങ്ങനെ ഇപ്പ ഇതാ രണ്ട് മൂന്ന് ദിവസായിട്ട് ഉള്ളൂട്ടാ അതിന് മുമ്പൊക്കെ നല്ല വെയിലാരുന്നു
ആഹ് അതാണ് നല്ല വെയിലേനു ഇന്നൊക്കെ നല്ല ഇന്ന് നല്ല മഴ ഇപ്പളൊക്കെ ഇവിടെ പെയ്യാണ്
ആഹ് ഞാന് പറ പറയണ്ട ഇങ്ങന ജൂൺ മാസായിട്ടും മഴ ഇത്രേ അന്നാലും ഈ പ്രാവ ട്ട് മഴ കുറവാണ്
ഇല്ല ആഹ് കൊറവാണ് മറ്റേത് എപ്പോളും മഴ ഉണ്ടാകും ഇതിപ്പോ മഴ തന്നെ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ട് തന്നെ ഇല്ല മറ്റേത് മയ അങ്ങട്ട് പെയ്താ അടു പ്പത്തേനും റെഡ് അലേർട്ട് എന്ന് പറഞ്ഞ് തുടങ്ങും
അതന്നെ സ്കൂളു മൊടക്കല ക്കെ ഉണ്ടായി ഈ പ്രാവശ്യം അങ്ങനത്തെ ഒന്നും ഇല്ല ആഹ് ആഹ് അതെ എല്ലാരും മെസ്സേജ് നോക്കിയിരിക്കും നാളെ സ്കൂളുണ്ടോ ഉണ്ടോ എന്നൊക്കെ
അതാണേ ഇപ്പൊ അതാ കുട്ടികൾക്ക് മയ പെയ്യുമ്പോഴേക്കെ അതാണ് ചോദ്യം സ്കൂൾ ഉണ്ടോന്ന് നോക്കിയോക്കെ അതാ അറിയോ സ്കൂൾക്ക് മാറ്റി കഴിയുമ്പോ മഴരുമ്പോ
ആഹ് അതന്നെ അതന്നെ
മറ്റേത് ഓലിക്കനന്നെ ഒരു ലീവ് കട്ടിയെങ്കിന്ന പറഞ് നക്കിയക്കറ് ഓലൊക്കെ മക്കളൊക്കെ
ആഹ് അതന്നെ ഹലോ
ഇന്നായിക്കോട്ടെ ന്ന ശരിട്ടോ
ആഹ് ആഹ് ആഹ് കേൾക്കണില്ലേ ഞാൻ പറയണത്
ഏങ്ങനെ
ഞാൻ പ കേ കേക്കണ്ല്ലേ പറയണതൊക്കെ
ആഹ് കേക്കണ്ണ്ട് കൊഴപ്പൊന്നുല്ല
ആഹ് ആഹ് ആഹ് ശരി എന്നാ ഓഹ് ശരി ശരി